ഹലോ കേക്കത്തില്ലേ
ആഹ കേക്കണണ്ട് പറഞ്ഞോ ആണ്ട് കേക്കണണ്ട്. മ്മ് ന്നിട്ടെന്തൊക്കെ വിശേഷം
വിശേഷങ്ങളൊന്നുഇല്ല ഇന്ന് ഇച്ചിര വെയില് തെളിയുന്നുണ്ട് തുണിയൊക്കെ വെയിലത്തിട്ടിരിക്കുന്നു
ആഹ്
ഉം അവിടെന്ന ഉണ്ട് ഫുഡ് ഉച്ചക്കത്ത കഴിച്ചില്ല രാവിലത്തെ കഴിച്ചു ആ തിരിച്ചോണ്ട് ആ ഉണ്ട് ആ ആ ആ ഫുഡ് രാവിലെ രാവിലെ സ്പെഷ്യൽ ഫുഡോന്നുമില്ല ആം സ് സാധാരണ ഞങ്ങൾ വെജിറ്റേറിയന അതുകൊണ്ട് വെജിറ്റേറിയൻ മോര് കറിയും അങ്ങനൊള്ള സാനങ്ങളാണ് പയറുതോരൻ ആം
ആ നിങ്ങളന്നെ വെക്കല് ഇങ്ങളന്നെ വെക്കലോച്ച ആഹ് ങ്ങള് കേറ്റോം ഷ്റ്റോള്ള ഫുഡേതാ
ത്ര ഫുഡ് ഇപ്പം ചോറെ പുളിശ്ശേരില്ലേ കാളൻ ന്നൊക്കെ പറഞ്ഞ് ആ അത് പിന്നെ തോരം പപ്പടം പരിപ്പ് അങ്ങനൊള്ള കറികള്
ആ ജയ് ഇങ്ങളെങ്ങനാ കാളൻ ണ്ടാക്കല്
കാളൻഞങ്ങള് പിന്നാ മ് ഇത് തൈര് നല്ലകുറുകിയ തൈരും
ഉ
മു മുളകില്ലേ മുളക് പച് ചീനി മുളക് ചീരി മൊളകും പന ഏത്തപ്പഴം ഏത്തപ്പഴവും കൂടെ ന ല്ലപോലെ അരിഞ്ഞങ്ങോട്ട് കടുകും വറത്തെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇത് വേവിക്കും ഒരു കുറച്ച് നേര പച് ആ പച്ചക്കങ്ങോട്ടിട്ട് വേവിക്കും കുറച്ച് ആ പച് പച് മറ്റ് മറ്റേ മുളക് എന്നാ ഓ ചീനി മുളകില്ലേ നീള ഉള്ളേ ആ മുളക്
ആഹ്
അ നല്ലപോലെ വേവിച്ച് കഴി ഞ്ഞ്നല്ലപോലെ വെൻ ന്ത് കഴിമ്പത്തെക്കും അതിനതൊട്ട് തേങ്ങായും ജീരകവും അരച്ച് ചേർക്കും
ആ
തേങ്ങാ ജീരകം ഉം എന്നിട്ട് അതൊന്നുകൂടെ വേവു വേലെ ഒന്നു വെന്ത് കഴിയുമ്പോ ഇച്ചിരി നല്ലപോലെ തെളക്കണവല്ലോ നല്ലപോലെ വെന്ത് കഴിയുമ്പോ ആ ചെ റിയ ജീ രകം ചെറിയ ജീരകം പെരിഞ്ജീരകവല്ല ചെറിയ ജീരകം റ്റേ ഈ മരുകൊണ്ട് ഇങ്ങനെ എളക്കിഎളക്കി കേള ആഹ അങ്ങനെ വക്കും അങ്ങനെ കൊറ ആ അതെ അതെ ഇല്ല ഇല്ല ഇല്ല മേടിക്കുവാ ആ് ഉണ്ടാക്കും ഉണ്ടാക്കും ആഹ ഉണ്ടാക്കാറുണ്ട് അപ്പ തൈര് പാലൊറച്ച് വെച്ചിട്ട്
ആഹ ഇവിടെ ന്താണ് പ്രതേച്ചിട്ടൊരു പരിപാടിയൊന്നുല്ല
ആ
എന്നട്ട് നിങ്ങള് അപ്പൊ നിങ്ങക്ക് എന്താ നോൺ വെജ് ഒന്നും കഴിക്കാൻ തോന്നൂല്ല ഇങ്ങനെ വെജ് മാത്രം കഴിക്കുമ്പോ
ഞങ്ങളെങ്ങനെ കഴിക്കുന്നുള്ളു അതോണ്ട് ഞങ്ങക്ക് അറിയത്തില്ല
ആഹ് വീട്ടില്‌ വീട്ടന്ന് ചെറുപ്പം മുതലേ അങ്ങനെ ശീലായി
ആഹ് അത് തന്നെ ആഹ അതുകൊണ്ട് നമ്മള് ഇറച്ചിയും മീനും ഒന്ന് ഉപയോഗി കാത്തൊണ്ട് നമ്മക്കത് കഴിക്കണോന്നില്ല അത് വെൻ നമ്മ കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് വേണ്ട ആ അത് തന്നെ ആ
നമ്മ അപ്പൊ അതുകൊണ്ട് പിന്നെ അയിന്റെ ടേസ്റ്റ് ഒന്നും നമ്മുക്ക് അങ്ങനെ കാണുമ്പോ നമ്മക്ക് ഭയങ്കര ഇറിറ്റേഷ് ട്ട് തോന്നുന്നില്ല കൈക്കാത്തത് കൊണ്ട്
ആ അതെ അതെ ആഹ് ശരിയാ ഇഷ്ടഇല്ല ഇഷ്ടഇല്ല
നമുക്കക്കെ കഴിക്കാത്ത സാധനം നമുക് കാണുമ്പോ നമുക്ക് ചിലപ്പോ ചിലവൾക്കൊന്നത് കാണ ഇ്ടേ ഉണ്ടാവില്ല. ഭയങ്കര റിട്ടേഷൻ ആയിട്ട് തോന്നും ഉ പിന്നെ എന്നിട്ട് വീട്ടില ആരൊക്കെുണ്ട്.
വീട്ടില പിന്ന പിള്ളേരും ഹസ്ബൻറും അമ്മയും
പിള്ളർക്കെ സ്കൂൾ പോയിട്ട്
ആഹ പോയിരിക്കാം പോയിരിക്കാം ആഹ ആഹ അഞ്ചിലും നാലിലും ഒക്കെ പഠിക്കുന്നു.
ആഹ ഇനി എപ്പള അവര് വര നാല് മണിയോ അഞ്ച് മണിയോ?
അഞ്ച് മണി അഞ്ച് മണി ആ അഞ്ച് മണിയാവും ഉം കളിക്കാനൊന്നുമ്പാ സമയമല്ല സ്കൂളിൽ നിങ്ങോട്ട് വന്നു കുളിച്ചു ട്യൂഷന് പോകണം പിന്നെ ആ പിന്ന ഇങ്ങനെ അവധിദിവസം സൈക്കിൾ ഓടിക്കാനും കളിക്കാനും ഒക്കെ പോകും അല്ലാത്തപ്പം വൈകിട്ട് അഞ്ച് വരുമ്പോ പിന്നെ അത് സമയമല്ലോ കളിക്കാനൊന്ന പ ആ പഠി പഠിത്തം തന്നെയൊന്നും അല്ല എന്നാലും കളിക്കാൻ സമയമല്ലോ വീട്ടിൽ ചുമ്മാ ഇരിക്കും.
ആഹ പുറത്തക്കൊന്നും പോവണ്ടാവൂല അല്ലെ എന്നിട്ട് എവിടെ എവിടത്തന്നെ ട്യൂഷന് അത ദൂരെ പോണോ
നമ്മുടെ വീടിനടുത്തൊ കൊച്ച് പഠിപ്പിക്കുന്നുണ്ട് ട്യൂഷനെവിടെ കൊണ്ട വിട കൊണ്ട വിടും വല്ല തന്നെ പോകും തിരി കൊണ്ടിരും
ആഹ കൊണ്ട രാത്രിയാക വരാന് ആഹ അപ്പൊ എപ്പഴാ തുടങ്ങ ആറ് മണിക്കൊ
ആറ മണി ആ ഏഴേഴരയാകൻ വരുമ്പോ ആഹ ഒരു മണിക്കൂർ ആഹ ഒരു മണിക്കൂർ ആഹ് ഉം
അങ്ങനെ പിന്നെ അമ്മക്ക എന്താട്ടണം
ആ ഒന്നും കുഴപ്പമില്ല എല്ലാരും സുഖമായിട്ടിരിക്കു
ആ അമ്മ ഏജ്ഡ് ആയതാണ അമ്മ
ആഹ ഒത്തിരി ഇല്ല വലിയ കുഴപ്പമില്ല
ആഹ പിന്നെ എന്നിട്ട് അമ്മ എന്താ ഇപ്പ ഫുഡൊക്കെ കഴച്ച് കടക്ക
ഇപ്പൊ ഞാ ആ ഇപ്പൊ ഞാൻ ഒരു ഹോമിയോ മരുന്ന് മേടിക്കാനായിട്ട് ആശുപത്രി വരെ പോയായിരുന്നു പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ ഇരിക്കുവാ
ആ ആഹ ഒറ്റക്കാ പോയത് അന്താ നമ്മളെന്താഴ്ച്ചക്ക് പോയി വാങ്ങണ അത് ഒരു മാസത്തിനോ
ആ രാ വ ഒരു മാസത്തേക്കോളം പോയി മേടിക്കും
അതാ എടുത്താ ദൂരെ പോണോ
കുറച്ചു ദൂരെ ഇല്ലില്ല സ്കൂട്ടി ഓടിക്കത്തൊന്നുമല്ല സ്കൂട്ടി ഓടിക്കാൻ കൊറച്ച് പഠി ഠിച്ചാരുന്നു പിന്നെതിന്റെ ബാക്കിയൊന്നും പഠിക്കാൻ പോയില്ല ബസിന് പോവും
അപ്പൊ എന്ത്യയെപ്പം ങ്ങക്ക് മുങ്ങൻ പഠിച്ചൂടായില്.
അതെ അത് വേണായിരുന്നു പക്ഷെ പിന്നെ അതിന്റെ ആഹ
എന്നാ പിന്നെ നമ്മക്ക് ഈ ബസ്സിനൊന്നും കാത്തക്കണ്ടമ്മക്ക് കരുമ്പോണെങ്കിൽ അമ്മക്കന്നെ ആര നിനിക്കന്ന അപ്പ ഞാൻ കൊറച്ചൊക്കെ പഠിച്ചേന് പോയിട്ടൊന്നും ഇല്ല ഇവിടെപ്പാ വണ്ടിമ്മ അങ്ങനെ പഠിച്ചേന് പിന്നെ ഇച്ച് പേടിയാണ്
ആഹ് ആഹ് ആഹ് നമ്മടെ നമ്മുടെ താഴെ ഒരു വീടുണ്ട് അയ്ക്കൂടെ ഒക്കെ ഓടിച്ചു ഓടിച്ചൊക്ക നോക്കിയിട്ടുണ്ട് അന്നരം അറിയായിരുന്നു രണ്ട് വർഷം
ആഹ് ചെറിയ പോക്കറ്റ്റോട്ട്ക്കൂടെ ഒക്കെ ഓട്ട് ഓട്ടാനറിയും പക്ഷേ വല്ല്യ റോട്ട്ക്ക് കേറുമ്പൊ പേടിയാണ് ആ ന്റെ ഒപ്പല്ലോലൊക്കെ വോട്ട്ണ് കാണുമ്പൊ ഇച്ച് ഭയങ്കര സങ്കടാ ഞാൻ എന്തേ ഇങ്ങനെ ആയി ഇച്ചൊന്നും പഠിഞ്ഞീലല്ലോ
ആഹ്
ഇന്നക്കാട്ടിലും ചെറിയ ആൾക്കാരൊക്കെ വണ്ടി ഓട്ടണ കാണുമ്പ ഒരു എടങ്ങേറാ ഇന്നാ പേടിയാണേനൂ
പക്ഷെ അത് ഓടി ഓടിക്കാട്ട ഓടിച്ചങ്ങ് പഠിക്കുവാണെങ്കി എല്ലാരും പോവുന്നുണ്ട് നം സാധാരണ ചുമ്മാ നമ്മൾ ഓടിക്കു വേലന്ന് വിചാരിക്കുന്നവര് വരെ ആഹ് ഓടിച്ചോവ്ന്നുണ്ട്.
ആഹ് വേം പിന്നെ സൈക്കൾ വേ പടിം ഞാൻ ഓട്ടാൻ തൊടങ്ങിയപ്പോ രണ്ടൂസം കൊണ്ട് ഇച്ച് പഠിഞ്ഞു എൻക്ക് ബാലൻസ് ഒക്കെ കിട്ടി. പഷേ പേടിയാണ് അമുക്ക് പൊർത്ത്ക്കൊക്കെങ്ങനെ എറങ്ങാൻ പേടിയാണ്. അത് വല്യ വണ്ട്യേളൊക്കെ കാണുമ്പോ വണ്ടിന്റെ അടുത്ത്ക്ക് വണ്ടി ഇങ്ങനെ പോണമാരി തോന്നും വണ്ടിന്റെ മുന്ന്ക്ക് ഇങ്ങനെ പോവും ഞാന് ആ പേടി മാറിക്കിട്ട്യാ വേം പടിഞ്ഞോളും.
അതെ അതെ ആഹ് ഉം പിന്നെ ലൈസൻസ് എട്ക്കാനൊ ക്കെ പാടല്ലേ പോയ അവിടെയൊന്നും തെറ്റിപ്പോയാ കിട്ടത്തില്ലല്ലോ.
ആഹ് വയങ്കര പാടാ ആ നമ്മക് നമ്മുക്ക് എന്താറ്യോ നമ്മുക്ക് നമ്മ ടെ ആവശ്യങ്ങക്കൊക്കെ പോയി നമുക്ക് ധൈര്യൊക്കെ വന്നാ പിന്നെ നമ്മുക്ക് വേഗം പഠിച്ചാ എന്താ നമുക്ക് എന്തേയ്യ ലൈസൻസിനൊക്കെ കൊടുക്കാ പക്ഷെ അയിന് പഠിച്ചണ്ടേ. പിന്നെ പറഞ്ഞ നമ്മക്ക് ഒപ്പം നിന്ന് പഠി പ്പിച്ചേരാനും ആളു വാണം ല് പിന്നെ നമ്മള് പോയി പഠിച്ചണം. ഏഹ് കൊറച്ച് ആഹ് ഇല്യെ ഇല്ലെങ്കി നമ്മള് കൊറച്ചൊക്കെ ഒന്ന് ബാലൻസ്യ്യാനൊ ക്കെ ഇബ്ട്ന്ന് പഠിച്ചാലും പിന്നെ ലൈസൻസിന് വാണ്ടിട്ട് നമ്മള് പോയി പഠിച്ചാലും കൊഴപ്പൊന്നുല്ല. പക്ഷെ നമ്മളിത് ഒന്നും അറിയാണ്ട് പഠിക്കാൻ പോയിട്ട് കാര്യല്ല അപ്പൊ നമ്മളെ ടൈം കൊറെ വേസ്റ്റ് ആവൂലേ.
വേ അതെ അതെ ആഹ്
എന്നിട്ട് ഇനി രാത്രികക്കിനി വേറെണ്ടാക്കോ അതോ ഉച്ചക്കത്തെന്നെ കഴിക്കോ
ആ ചോറുണ്ടെങ്കിൽ അത് കഴിക്കും അല്ലെങ്കിൽ വേറെന്തേലും ആ ഉണ്ടാക്കും
ചപ്പാത്തി ഉണ്ടാക്കും അത് വേറെ എന്തെങ്കിലും ഫുഡ് ഇതന്നെ ചോറന്നെ ആഹ്
അവിടെ മഴയുണ്ടോ മഴയുണ്ടോ
ഇല്ല ഇന്ന് എന്താ ചെറുതായിട്ടൊരു ചാറ്റിലുണ്ട് എന്ന വെയിലൂണ്ട് അങ്ങനെ ഒരു കാലാവസ്ഥ യാണ് കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ അധികം ചൂടും ഇതൊന്നുല്ല
ആ ആഹ് ഇവിടെ പക്ഷെ നല്ല ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട് മഴ ഇല്ല ഇപ്പം ചാറുന്നുണ്ട് ഇടക്ക്
ചാറണുണ്ടല്ലേ
ആഹ്
ഇവിടെ ച ചെറുതായിട്ട് ചാർണണ്ട് കൊഴപ്പൊന്നുല്ല എനിക്ക് ചൂടിലായിട്ട് എന്താന്നാവോ ഇക്കാന് ചൂട് ഇപ്പ ഭയങ്കര വെയിലാണെങ്കിൽ അങ്ങനെ എന്റെ ശരീരം അങ്ങനെ ചൂടായിട്ട് തോനുല്ലച്ചേ അത്രയും നല്ല ചൂടുണ്ടെങ്കിലുള്ളു ചൂടാവാ
ആഹ് ഹാ
കൊഞ്ചിച്ചു ഉച്ചകൊക്കെ ഭയങ്കര ചൂടാണെങ്കിൽ നാല് മണിയൊക്കെ ആകുമ്പോ ശരീരം ഇങ്ങനെ തണുത്ത് വരും ആ അപ്പൊ ഇൻക്ക് ഇന്ന് ഇപ്പോ ചൂടൊന്നുല്ല അപ്പൊ ഇൻക്ക് നല്ല കാലാവസ്ഥയാണ് പക്ഷെ നമ്മള് ചെല ആൾക്കാർക്ക് ചൂട് സഹിച്ചുല്ലല്ലോ
ആ അതെ അതെ പക്ഷെ ഇവിടെ നല്ല വെയിലിന് നല്ല ചൂടാ ഇവിടത്തെ
ആ ഇവിടെയും വെയിലിന് ചൂടുണ്ട് പക്ഷെ ഇന്ന് വെയിലാണ് ഉദിച്ചണ വെയിലില്ല ഉച്ചക്ക് ശേഷം ഒരു എളം വെയില് മാത്രള്ളു എന്ന എടക്ക് ഒരു മഴക്കാറുണ്ടേനു എന്നാ അന്തരീക്ഷം നല്ലതാണെനു ചെലപ്പോ നാല് മണിക്ക് പെയ്യകാരം പ്പ രണ്ടു ദിസായി മഴ പെയ്തിട്ട് അപ്പ ചെപ്പ പെയ്യക്കാരപ്പ നാല് മണിക്കാണ് മഴ അരമണിക്കൂറിന് അങ്ങിട്ട് ഭയങ്കര മയാണ് ചെറുതായിട്ട് എന്ന ഉച്ചക്ക് രാവിലെ നല്ല വെയിലാണ് നാല് മണിക്ക് ശേഷം
ആ മഴ ആഹ അപ്പൊ തുണിയൊക്കെ ഓറാൻ പറ്റുവല്ലോ ഉച്ചക്ക് ആ ത് തോ തോട് ഇതൊണ്ട്
ഉണ്ട്ല്ലേ പോക്ക്ണ്ടങ്ങള്
അ പിള്ളോരക്ക വഴക്കണ്ടാക്കുമ്പോ ഇടയ്ക്കങ്ങാനും പോ ഇച്ചിരി അകലെയ ഇച്ചരി അകല ഇച്ചിരി നടക്കാനുണ്ട് അണ്ട് നടന്ന് തുണി അലക്കിക്കൊണ്ട് തിരിച്ചു വരാൻ ഭയക്കണം പാടല്ലേ നടന്ന്
ഏറ്റികൊണ്ടരെങ്കി ഭയങ്കര പാടാ നമ്മത് ഇങ്ങനെ പൊന്തിച്ചോണ്ടരണ്ടേ
ആ പിന്നെ ഇടക്കൊക്കെ പോവും
എടക്ക് പോവുല്ലേ
ആ
ട്ട് അവിടെ എങ്ങനെയാണ് വയലൊക്കെ ഉണ്ടോ
ഇല്ലല്ല നമ്മുടെ ഇവിടെ റബ്ബർ റബ്ബർ ഉള്ള സ്ഥലങ്ങളാണ് റബ്ബർ റബ്ബർ തൈ റബ്ബറും ഒക്കെയ
ആ ഡറബ്ബറാണല്ലേ അധികം അപ്പൊ അപ്പൊ ഈ തോ തോട അവിടെ പാടത്തിന്റെ അടുത്തല്ലേ
സൈഡ് സഡും റോഡും നടുക്കും തോഡായിട്ട്
ആ മറ്റേ പ നമ്മള് പാലൊക്കെ ഉണ്ടാക്കൂല്ലേ
ആഹ് അതല്ലെ ആ ആഹ് പാലം ആ അങ്ങനെ ആ അങ്ങനെ ഭാരമുണ്ട്
അപ്പൊ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന സ്ഥലക്കാാരല്ലേ എപ്പയും
ആ ഇറങ്ങും ഇറങ്ങും ഉം
അങ്ങനെ പിന്നെ എന്നിട്ട് ഇനി വെള്ളം ഉണ്ടാവൂലേ എപ്പോളും വെള്ളം ഉണ്ടാവ വെള്ളംല്ല പ്രദേശങ്ങളൾക്കെക്കെ
വെള്ളം കുറവാ തോടുണ്ട് തോട്ടീ വെള്ളമുണ്ട് നമ്മ
ആ അല്ല മലംപ്രദേശാണ അതോ ടൗൺ ഏരിയെ
ന അല്ല ടൗണും അല്ല സാധാരണ നാട്ടിപുറം പോലെ ആ അത തന്നെ ആ
ഇപ്പ രസക്കാരം കാണാനൊക്കെ
ആ കൊഴപ്പമില്ല ആ
ആ എന്ന ശരി നാട്ടില്
ആ ശരി ശരി ആ
ആ